എന്തൊക്കെ ഉം സുഗാണ് ഇങ്ങനെ പോണ്ട്
ആ സുഖായിട്ട് പോകുന്നു
ആ ഭക്ഷണൊക്കെ കഴിച്ച് മഴ ഉണ്ടോ ഇന്ന്
ഇന്ന് വല്യ രീതിയിലുള്ള മഴ ഒന്നുല്യാ എന്നാലും ഇരിടായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്
ആ ആ ഇവിടെ വെയിലുണ്ട് ഇല്ലല്ല ഇവിടെ വെയിലാ അതെ
അതെ ആഹ്
ഉം മഴ പെയ്തില്ല ഇന്ന് ഇന്നും ഇന്നലെ ഒന്നും മഴ പെയ്തില്ല ഫുള്ള് വെയിലന്നെ
ആ ഇവിടെ ഇന്നലെ ഒക്കെ നല്ല മഴ ഉണ്ടാർന്നു ഇന്ന് ഇപ്പൊ വെയ് വെയിലല്ല പക്ഷെ ചേരുന്നനേ ഇങ്ങനെ മൂടി കെട്ടി നിക്കാന്ന് പറയില്ലേ നമ്മള് മഴ പെയ്യുന്നതിന് മുന്നെ ആയിട്ടുള്ളെ അങ്ങനെ നിക്കാണ് ഉം ഉം പിന്നെന്താ ഇന്ന് മക്കക്കൊന്നും സ്കൂള് ഇല്ലാല ലേ
ഇല്ലല്ല
ആ
പക്ഷ് ആ വീട്ടില് ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കായിരുന്ന്
ഇന്നെന്താ ണ്ടായിനി സ്പെഷ്യൽ
ട്ടൊന്നുല്യ സാദാ ചോറും ചിക്കൻ കറിയും പിന്നെ കാബേജുപ്പേരിയും
കാബേജുപ്പേരിയോ ചിക്കൻ കറിവെച്ചോളൂ അല്ലെങ്കിൽ ഫ്രെ ആക്ക്യാ-
അല്ല കറിവെച്ചതായിരുന്നു
നിങ്ങളെങ്ങനെ ചിക്കൻ കറിവെക്കല് തേങ്ങ അരച്ചിട്ടാ
അഹ് ചോറ്ക്ക് തേങ്ങ അരച്ചിട്ടല്ല നമ്മള് മുളക് ഇടൂലെ അതുപോലെ ഉണ്ടാക്കാറുള്ളത് നമ്മള് രാവിലെ അ അതേ പത്തിരി ദോശ അങ്ങനെ ഒക്കെ ആണെങ്കിൽ തേങ്ങരച്ച് പാറാറുണ്ട് പാരാറുണ്ട് നിങ്ങക്കിന്ന് ഇന്നെന്തായിരുന്നു സ്പെഷല്
മീൻ കറിയില്ലേ മത്തിക്കറിയും ചോറും മുരിങ്ങയിലേടെതോരനും രണ്ട് തരം തോരനും പിന്നെ ഇതൂണ്ട് ബീറ്റ്റൂട്ട് ഉണ്ട് പപ്പടവും
ആ രസായിരിക്കുംലേ അങ്ങനെ ആകുമ്പോൾ
ഒ ഓ മീന് ഇപ്പോങ്ങനെ കിട്ടാല്ല്യ പക്ഷെ നല്ല വെലെണ് മീനില്ലാതെ ഇറങ്ങൂല്ല മീൻ കിട്ടാല്ല്യ ട്രോളിംഗ് ആയതോണ്ടാ കിട്ടാത്ത് മീനില്ലാ അപ്പൊ പിന്നെ കൊറച്ച് കിട്ടും അപ്പോ അത് കറിവെക്കും
ആ അത് ശരി
എന്നും ചിക്കൻ വാങ്ങുമ്പോ മടുപ്പാവില്ലേ
അതേ അതേ മടുക്കും ഒരു ദിവസം വാങ്ങി പിറ്റെ ദിവസം ഇവിടെ വാങ്ങുമ്പോഴേക്കും മടുക്കാണ്
അ ആ
നിങ്ങൾക്ക് മക്കൾ എത്ര ആൾക്കാരാ
രണ്ട്
രണ്ടാളോ പഠിക്കാണോ രണ്ട് പേരും
അ
അല്ലെങ്കി പിന്നെ എന്തിയ്യാനറിയോ ചി- ക്കനിന്ന് പൊരിക്കാ എന്നിട്ടൊരു പച്ചക്കറി എന്തെങ്കിലും കറിവെക്കാം
കറിവെക്കാലേ അ അങ്ങനൊക്കെ പ- റ്റും പക്ഷെ എനിക്ക് പച്ചക്കറിയോട് അങ്ങനെ വലിയ താല്പര്യമില്ല
ഉം ഉം പച്ചക്കറി എനിക്കും ഇഷ്ടല്ല ഞാൻ എനിക്ക് മീൻ കറി മാത്രേ എനിക്ക് പറ്റുള്ളു ഉം
മീൻകറിം എനിക്ക് വല്ല്യ ഇഷ്ടല്ല എനിക്കറിയൂല ഇഷ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നെ ഇക്കടെ രണ്ടാമത്തെ മോൾടെ സെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് മീൻ കറിയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല
അ ആ ഞാൻ പച്ചക്കറി വല്ലാതെ കൂട്ടൂല എനിക്ക് ഇഷ്ടല്ല പച്ചക്കറി സാമ്പാർ കൂട്ടുമോ
ആ സാമ്പാർ ഞാനും കൂട്ടും അതെനിക്ക് ഇഷ്ടമാണ് വല്ലാത്ത ഇതാ പച്ചക്കറി വന്നു പിന്നെ ഇങ്ങനെ കിറ്റ് ഉണ്ടല്ലോ തക്കാളി താളി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കെട്ടോ ഈ നമ്മളി കറി വാഴ കൊണ്ടം കറി വെക്കുമല്ലോ അതൊന്നും കുമ്പളങ്ങ വെള്ളരി അതൊന്നും ആലോചിക്കാനേ വയ്യ ആ സത്യം എനിക്ക് തോന്നുന്നു ഏകദേശം മിക്ക ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെപ്പോ നമുക്ക് കറിക്കായ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെയാണല്ലോ
ഉം ഉം അതെ പച്ചക്കറി എന്ന് പറയുമ്പോ അതൊക്കെയാണ് വരിക
ആ അത് ഇവിടെ ഇക്ക ചോദിക്കുവേ രാത്രി ഞാൻ പറയു കറിക്ക് എന്തെങ്കിലും കൊണ്ട് വരണമെന്ന് പറയുമ്പോ എന്താ കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കും എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് വേണമെന്നേയുള്ളൂ കൂട്ടിയാലും, കൂട്ടിയിട്ടില്ലെങ്കിലും ചില ടൈമിലൊക്കെ അത് വേണമല്ലോ
ആ
അതേ ഉണക്ക മീന് എന്താലെന്നു വച്ചാ ഇടയ്ക്കൊക്കെ കൂട്ടുന്നത് രസാണല്ലോ
ഉം
ഉപയോഗിക്കുന്നവരൊക്കെ ശാരീ
എന്തെങ്കിലും. പഴം പൊരിയോ ചക്ക പൊരിയോ ചക്ക സീസൺ ആയതു കൊണ്ട്
ആ ആ അതു ശരി അങ്ങനെ മക്കൾക്ക് ക്ക് സന്തോഷമായിരിക്കും
അതെ ഉം പഴം പൊരി നമ്മൾ ഉണ്ടാക്കുമ്പോ ലും
ആ അതേ അവിടുത്തെ അവര് പിന്നെ കൊറേ ആ ആ നമ്മൾടെ അത്രയും ഫ്രഷ് ആയിരുക്കും അവരു എങ്ങനെയാണെന്ന് നമ്മുക്ക് അറിയില്ലല്ലോ
ആ
അതേ
പോയിത് പോയ് എണ്ണൊന്നും അവര് മാറ്റൂം ഇല്ല
ആ അതെ അപ്പം അത്ര നല്ല സാധനല്ലല്ലോ നമ്മടെ വീട്ടീന്ന് ആകുമ്പോ നമുക്ക് നല്ല സമാധാനത്തോടെ കഴിക്കാലോ വിശ്വസിച്ച് കഴിക്കാം ഉം
പിന്നെ ചക്കപ്പൊരി ഉണ്ടാക്കിയാൽ പിന്നെ കൊറേ ഒരു ദിവസത്തെ മെനക്കേടാ
ആ അത് ചെറുന്നനെ അരിഞ്ഞ് ഞ്ഞ് അതൊക്കൊരു പണിയാണല്ലേ
പ്പേരി അരിഞ്ഞ് രാവിലെ തൊടങ്ങിയാ അരിഞ്ഞ് പിന്നെ അത് ഉപ്പും മഞ്ഞപ്പൊടിയും കൊഴച്ച് വെച്ച്
ആ അത് ഒണക്കുവോ അതോ അതുപോലേ അങ്ങനെ അങ്ങട് ഉണ്ടാക്കാറാണോ ചെലര് പറയുന്നെ കേക്കാം അത് ഒണക്കിയിട്ട് ഇടുംന്ന്
ഞാൻ ഒണക്കിയില്ല ഞാൻ ഉ പ്പും മഞ്ഞപ്പൊടിയും കൊഴച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിട്ട് കഴിഞ്ഞപ്പോ ഞാൻ എണ്ണനല്ല മറ്റേ ഓയിൽ നല്ല ചൂടായിട്ട് അതിലേക്കിടുക
ആ ആ
അപ്പൊ ഒരു കൊഴച്ചിൽ ഇതുപോലെ ഇടുമ്പോ പിന്നെ അത് നല്ലവോണം അങ്ങട്ട് ഇളക്കി ളക്കി എളക്കി എളക്കി എളക്കി കൊടുത്താല് നല്ല ക്രിസ്പിയായി കിട്ടും
അതെ ആ അപ്പം പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കണംന്നൊ ക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇ നിങ്ങള് നിങ്ങള് ഇപ്പം പറഞ്ഞപോലെ ഞാന് ഒരു പ്രാവശ്യം ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് നമ്മൾ നമ്മളിപ്പം ഉരുളം കിഴങ്ങൊക്കെ പൊരിക്ക ക്കുന്ന പോലെ ആ അന്ന് കൊഴഞ്ഞു പോയി ലേശം കൊറ ച്ചേ ഉള്ളേന് അതപ്പം തന്നെ കഴിഞ്ഞു എടുത്ത് വെക്കാനൊന്നും ഇല്ലായിരുന്നു പെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല പണിയാണല്ലോ നമ്മ കൊറേ നേരം അരിഞ്ഞിരി ക്കണ്ടേ അപ്പൊ മടുപ്പും ആണ്
ആ അല്ലെങ്കിൽ പിന്നെ എന്ത് ഇരുന്നാൽ രണ്ടു മൂന്ന് ആപ്പിൾ ഉണ്ടെങ്കിൽ കുഴപ്പല്യ
അതെ അതെ കുറെ ആളുകൾ കൂടീട്ട് അരിഞ്ഞു ആ അങ്ങനെ ആകുമ്പോൾ ഒക്കെ ആണ്
ഒരാൾ കുഴച്ച് വെക്കാനും പിന്നെ ഒരാൾ അത് ഉണ്ടാക്കാനും അങ്ങനെ ആകുമ്പോൾ അപ്പം അറീല ഇത് എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ആണ്
എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ ആണല്ലോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ്
അത് ശരിയാണ്
മ്മ്
ഇവിടെ അങ്ങനെ ആണ് ഓരോരുത്തർ ഓരോരുത്തരായി അരിഞ്ഞു തരും അപ്പൊ ഞാൻ ഉണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുപ്പി ആ ഉണ്ട് കുപ്പീൽ ആക്കി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തണുത്തു പോകോ എന്ന് പേടിച്ച് പക്ഷെ ഈ നേരം ഒന്നും ആയീല ഞാൻ ഉണ്ടാക്കി ആ പൊട്ടണ കുപ്പീൽ ആക്കി വെക്കണം എന്ന് തോന്നുന്നുണ്ട് ഞാൻ പൊട്ടണ കുപ്പീൽ ആക്കീൻ
അത് ശരി
നല്ലോണം മൂടി വെച്ച് നല്ലോം ടൈറ്റ് ആക്കീട്ട് മൂടി വെച്ച് അപ്പൊ ഞാൻ കുട്ടികൾക്ക് തിന്നാൻ അയിന് വേറെ കുപ്പീലേക്ക് കുറച്ചു ചെരിഞ്ഞു വെച്ചീന് അല്ലാതെ ഓൾ തുറന്നാൽ ചിലപ്പോൾ
ആ ഇല്ല ഇല്ല അപ്പൊ പിന്നെ പെട്ടെന്ന് തണുക്കും
ആ അപ്പൊ ഓൾക്ക് തിന്നാൻ വേറെ കുപ്പി ലേക്ക് ആക്കി വെച്ചീന്
അത് ശരി അങ്ങനെ അല്ലെ
അ ആ
പിന്നെ മക്കളൊക്കെ എന്നിട്ട് എന്താ ഉറങ്ങണോ
അല്ല അല്ല കളിക്കാണ്
ഏ ശരി ഉച്ചക്ക് ഉറങ്ങാറില്ലേ അപ്പൊ
ഇല്ല ഇല്ല ഓലെന്നും ഇപ്പൊ ഉറങ്ങാൻ കിട്ടൂല നാലാം ക്ലാസ്സിൽ ആണ്
ശരി ആര് ചെറിയ ആളോ
ത് വലുത് പത്ത് കഴിഞ്ഞു
ആയ് ശെരി
ഹാ ഇല്ലൃ ഇല്ലൃ ഓര് ഒറങ്ങാണ്. പറ്റൂല ഹേല്ള്ള ടൈമ് ഫുൾടൈം കളി കളീ കളീച്ച് സ്കൂൾ ഇല്ലാത്തൂസം ഫുള്ള് കളി.
അതെ, ഇന്റെ ബല്യ മോള് നാൽലാണേ. ആള്പ്പങ്ങനെ തന്നെയാ കൊറെരം ഇന്നലെ എന്റെടുത്ത് കെടന്നേക്കി, പിന്നെ മെല്ലേങ്ങ്. തേ ണീറ്റ് പോയിട്ട്ണ്ട്.
വൽക്ക് ഒരു ഫുള്ള് കളിയാ. കുറെ അമ്മയും, കുട്ടിയും കളിക്കും, കൊറെ അച്ഛനും കുട്ടൃളും കളിക്കും, കൊറെ ടീച്ചറും കുട്ടിയും കളിക്കും, കുറെ ഒളിച്ചളിക്കും, പിന്നെ കൊറെ പിൻ പിന്നെറിഞ്ഞ് കളിക്കൃ, പിന്നെ മണ്ണപ്പം ചുടും ചോറും കറിയും വെക്കും, അങ്ങനത്തെ കളി ത് കഴിഞ്ഞൂ.
ആഹ് ആഹ് അഹ് ശരി ആഹ് അഹ് അത്പോലെണ്ട്ല്ലേ മക്കക്ക് ഈ പെയിന്റിയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ് ആയിരിക്കും ചെറിയ കുട്ടികളായാലും അവർക്ക് ഒരു ക്രയോണും ബുക്കും കിട്ടിയ അങ്ങനെ പെയിന്റെയ്ത്
ഓഹ്
ഫ്രണ്ട്
പിന്നെ ഫോൺലന്നെണ്ട് ഒരു സംഭവംണ്ട് പിന്നെ നോക്കീങ്ങാട്ട് വരയ്ക്കിന്ന ഒരു സംഭവംണ്ട് എന്തോ ഒരു ഏർ ക്രാഫ്റ്റോ എന്തോ ഒരു ക്രാഫ്റ്റ്ണ്ട്
അതെ ആഹ് ആഹ്
നോക്കിട്ട് ഇങ്ങനെ വരക്ക്‌ണത് കാണാ
അയ് ശരി ഇവടെ എന്റെ മോക്ക് ക്രോഷ്യ ണ്ടല്ലോ അതെട്ത്ത് തന്നെ ചെയ്യുന്ന കാ അഹ് അഹ് അവളുടെ കഴിയുന്ന രീതിയിലൊക്കെ അങ്ങനെ ചെയ്യും കൊറേ ചെയ്യും കൊറേ അയിക്കും പിന്നീം കൊറേ ചെയ്യും അവർക്ക് ടൈമ്ങ്ങട്ട് പോയി കിട്ടല്ലെ വേണ്ട് ഉം ഉം
പിന്നെ കുറെ ഫോണില് കളിക്കും യുട്യൂബ് കാണും
ഞാൻ മാക്സിമം കൊ പിന്നെ ഇനി എന്തോ അതുകൊണ്ട് - കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അത് ചോദിക്കാറും ഇല്ല പിന്നെ ചെറിയ മോളാണ് ങ്ങനെ അധികം ചെ ചോയിക്ക ന്നാലും ഞാൻ കൊടുക്കെല്ല കാരണം ഇൻക്ക് പേട്യ പിന്നെ അയിന് അടിക്ഷനാവോ ന്ന്
അതെ അഡിക്ഷൻ വരും പിന്നെ പിന്നെ അതന്നെ കിട്ടണംന്നുള്ള ഒരു ഇത് ആ ഒരു തോന്നലേക്ക് ഉണ്ടാവ ആഹ് ആശ്യയാവും
നന്നായിട്ട് കരയും ചെലനേരത്ത് ഫോൺ കിട്ടാൻ വേണ്ടിട്ട് അപ് അപ്പഞാൻ തീരേ കൊടുക്കൂല കാരണം അങ്ങനെ കൊട്ത്ത് ചേലായ അവര്ക്ക് മനസ്സിലാവല്ലോ ഒന്ന് കരഞ്ഞാ മതി കിട്ടുന്ന്ല്ലത് പിന്നെ ആ ടൈമില് ഞാൻ തീരെ കൊടുക് കഥകാറാണ്
ആഹ
ങ്ങനെ ഇതിന്റെട്ക്ക് അങ്ങെനെന്നെ ഓള് അവള് കൊർച്ച് ചെർതായെന്ന് അവക്ക് ഭയങ്കരായിട്ട് ഫോണ് ന നമ്മള് പണിയ എടുക്കുമ്പോക്കെ നമക്ക് കൊർച്ച് നേരം ന്നവര് അടങ്ങി നിക്കാൻ വേണ്ടിട്ട് കൊടുക്കൊല്ലോ അപ്പൊ അവളങ്ങട്ട് അത് നിർബന്ധ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നമല്ല ഇട ഇപ്പ മുള അങ്ങനാടി പോകാൻ ഇപ്പൊ നമ്മള് ഓരോ വാർത് ന്തേലൊക്കെ കാണുന്നുണ്ടല്ലോ ഇ മക്കള് ഫോണഡിക്ടാവ്ണതും ഓരോന്ന് ആഹ് ഞാനിപ്പോ അടുത്തൊരു വീഡിയോ കണ്ടിട്ട്ണ്ടായിരുന്നു തറസിന്റെ മേലന്ന് ചാടാൻ നോക്കുന്നതോ എട്ടോ ഒമ്പതോ വയസ്സായ കുട്ടി ആഹ് അതൊക്കെ കാണുമ്പോ ഒരു പേടിയാണ് അത്ങ്ങട്ട് അഡിക്ഷൻ ആയിട്ടാണല്ലോ അത അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കാല മ്പോരു
അതെ വേറെന്താ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ എന്നാ ശരി ശരി